അഹ് കേക്ന്ന്ണ്ടോ
ആ കേൾക്കുന്നുണ്ട്
അയ്യോ സൗണ്ട് കൊറച്ച് കൊറവ് പോലെ
കേൾക്കണ്ടാ
ആഹ് ആഹ് ആഹ് ആഹ് ഇണ്ടിണ്ട് കൊഴപ്പില്ല ഏതാണ്
ഇപ്പൊ റെഡിയല്ലേ
ആ കൊഴപ്പില്ല കൊഴപ്പില്ല എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോണു ഓ സുഖാണ്
ഇപ്പൊന്താണ് ഫുഡൊക്കെ കഴിച്ചന്നിട്ട് ബഷ്ണം ഉച്ചക്കൽത്തെ പരിപാടിയൊക്കെ കയിഞ്ഞോ
ഭക്ഷണോക്കെ കഴിച്ചു അപ്പം മക്കൾ വരല് തൊടങ്ങി എൽ കെ ജിള്ളോള് വന്നു ഇനിയിപ്പം അഞ്ച് അഞ്ചു പഠിക്കണ രണ്ടാള്
രണ്ടുപേര്
ഉം
ഓക്കെ അപ്പൊ ഇക്കൊല്ലണോ എൽ കെ ജിയില് ചേർത്തിത് എങ്ങനെ കരച്ചിലും ബഹളൊക്കിണ്ടാരുന്നോ
ഇല്ലല്ല ഇവള് ഇവിടെ അംഗലവാടി പോവലുണ്ട
പോവലുണ്ടായിരുന്നില്ലേ ആഹ്‌ എനിക്കൊരു മോനാണ് ആഹ് രണ്ടു വയസയിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ എല്ലാരോട് ഞാൻ പറെ ല്ലാര് പറയും അംഗനവാടിലാക്കണം അപ്പ സ്കൂളിൽ പോമ്പോ ബുദ്ധിമു ഉണ്ടാവൂല
അതാണ് അംഗനവാടീല് നമ്മള് നേരത്തെ കൊണ്ടാക്കിയാല് കൊറെക്കെ പോകണേന് മടി കൊറയും ആഹ് മറ്റ്
ഞാനൊരു മൂന്നേമുക്കാലിനൊക്കെ ആക്കിട്ടുണ്ട്
മൂന്നേ മുക്കാലായില്ലേ അ പ്പൊ ഇപ്പ എത്ര വയസായി പ്പ ൽ കേ ജില്ല അഞ്ചു വയസായോ എഴുത്തിപ്പൊ
ഒരു കൊല്ല ഇരുത്തീട്ടൊള്ളവിടെ അല്ല സോറിട്ടോ രണ്ടേ രണ്ടേ മുക്കാലിന് ഞാൻ ഒള ആക്കി
ക്കി ആഹ് ആഹ്‌ ആഹ്
കൊല്ലോള് അങ്കലാടി പോയി
പോയി ഓ അപ്പൊ സ്കൂളില് അഞ്ചു വയസ്സ് അല്ലെ
ഓള് സെപ്റ്റംബർക്ക് അഞ്ച് പൂർത്തിയാവും ഉം അങ്ങനെ ഉം അപ്പൊ ഇവിടെ എടുത്തന്നെയാണ് അപ്പൊ റച് പോവാനൊള്ളു അപ്പോ പിന്നെ ആഹാ അപ്പൊ പിന്നെ ഒരാഴ്ചൊക്കെ നല്ല കരച്ചിലാണ് കാരണ ആ ഒരു ചെറിയ പ്രായത്തിൽ കൊണ്ട് ആക്കണല്ലേ അന്ന് ഞാൻ ടൈ ലറിങ്ന് അഥവാ പഞ്ചായത്തിലിങ്ങെനെ ടൈലറിങ്ങിന്റെ ഫ്രീ കോഴ്സ് ഉണ്ടന്ന് പറഞ്ഞ കേട്ടു
ആഹ്
കരിതിട്ട് പോകാൻ മടിച്ങ്ങനെ ഇരുന്നും ചെയ്ത് അപ്പം പോയാല് ബേസിക്കാട്ടൊക്കെ കൊ റച്ച് കാര്യങ്ങൾ അറിയാലോന്ന് കരുതി ആഹ് ആഹ് അയ്ഷേ അത് കര്തീറ്റാണ് കൊണ്ടക്യത്
അഹ് അഹ് അഹ് അപ്പോഴ് അവര് രണ്ടെമുക്കാല് വയസിലെക്കെ അവര് എടുക്കുവല്ലേ അങ്ങൻവാടില്
ടിയാണവര്ക്ക് മൂന്ന് വയസ്സാവണന്ന് പറയൊര് ടീച്ചർമാര്
മൂന്ന് വയസ് തൊട്ട് എടുക്കുവല്ലേ മൂന്ന് വയസ്സാവണോല്ലെടുക്കാൻ ഓഹ് ഒരു കൊല്ലം ഉണ്ടെന്നി
ഞാൻ ആഹ് അതാണ് പിന്നെ അറിയണ ആഹ്‌ ടീച്ചറ്മാരായൊണ്ടേ ആഹ്‌ പ്രശ്നല്ല അവടെ കൊണ്ട ണ്ടാക്കിക്കോളാം ഞങ്ങള് നോക്കിക്കോളാം വര്ണാ വരെ ന്നൊക്കെ പറയും അപ്പോ ഞമക്ക് പോയി പ്പോരാനൊക്കെ നല്ല സു
നമ്മള് ഇപ്പ ഇപ്പ അങ്ങനെയെങ്കി രാവിലെ നമ്മളിപ്പോ എങ്ങനെയാ സമയം അപ്പോ
എങ്ങനെ അംഗലവാടിണ്ടാതോ അംഗലവാടി ഏഹ് പത്തര ക്ക് തൊടങ്ങും
ആഹ് എന്നിട്ട് വൈകിട്ട് മൂന്ന് മണിയാ മൂന്നര വരെ അപ്പോ നമ്മള് പറയാണ് ഇപ്പോ എല്ലാ ദിവസോം നമുക്കൊരു പന്ത് ര ണ്ട് മണി വരെ നമുക്ക് മതിന്ന് പറയാണെങ്കി നമുക്ക് വിളിച്ചോണ്ട് വരാവോ
ആഹ് കൊണ്ടവരാം നമ്മള ആവശ്യത്തിന് കൊണ്ടുവരാം അംഗലവാടിൽന്ന് പറയുമ്പോ അത്ര വല്യ സ്ട്രിക്റ്റും കാര്യങ്ങളൊന്നും വരൂല്ലല്ലോ ആഹ് അത് ഞമ്മളെ ഇഷ്ടത്തിന് നമക്ക് ആ
അതായത് ഡേ കെയർ തന്നെ ഈ പൈസ ഇല്ലാതെ ഫ്രീ ആയിട്ടുള്ളൊരു കാര്യം
അങ്ങനെ തന്നെ പിന്നെ ചെല അംഗലവാടികളിലൊക്കെ എന്താ പറയാ എന്തെങ്കിലൊക്കെ അക്ഷരങ്ങള് പഠിപ്പിക്കും ആഹ് എ ബി സി ഡി അതേപോലെ എണ്ണാ പഠിപ്പി ക്കും അങ്ങനൊക്കെ ഇണ്ട് ഇവടേം ചെറതായിട്ടൊക്കെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവനക്ഷരങ്ങളൊന്നും വല്ലാ താണ്ട് റെഡി ആയിട്ടില്ല എണാനൊക്കെ പത്ത് വരക്കെ എണ്ണാനും എ ബി സി ടിടേ അങ്ങനെ പാട്ടുകള് കഥകള് അങ്ങനത്തൊക്കെ പറണ് കൊടുക്കും അപ്പോ ഞമ്മളെ വീട്ടിന്നങ്ങനെ നമു ക്ക് പറഞ്ഞ് തരും ടീച്ചറ് ഇന്നത് പറഞ്ഞുന്ന് പറഞ്ഞണ്ട് കഥകൾ ഫസ്റ്റ് തൊട്ട് ഓല് ഓലോ രോ കഥ ടീച്ചറ് ഗ്രൂപ്പും കാര്യങ്ങളോക്കെ ഒണ്ടവല്ലോ അപ്പോ ഒരു ആഹ്‌ ഗ്രു പ്പും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പോ ഓര് പറയും ഇന്ന് ഈ കഥ പറഞ്ഞു കൊടുത്തീന്ട്ടോ അതൊന്ന് ചോയിച്ചു നോക്കണ്ടേ കോസ്റ്റ്യനാക്കി ചോയിച്ച് നോക്കണ്ടേ ഒരു പറയോ നോക്കണ്ടേ എ ക്കേ പറഞ്ഞാണ്ട് ഓര് അതില് പേഴസണലായിട്ട് അങ്ങനെ മെസ്സേജ് അയക്കും അപ്പ പിന്നെ ആഹ് അപ്പ നമുക്ക് ചോയിച്ചു നോക്കാ എന്താണ് എന്നുള്ളതൊക്കെ അപ്പോ ഓര് ഇങ്ങനെ കഥ ഭയങ്കര ഇഷ്ടണല്ലോ മ
നല്ല അംഗൻവാടികളാണെങ്കി നല്ലതാണ്ല്ലേ ആഹ്.
ഇപ്പൊ ഞമ്മള ഇവ്ടെ കൊർച്ച് ഒരു ദൂരായിട്ട് ഒരു അംഗലവാടിണ്ട്. അവ്ടെ മക്കൾ ക്ക് എ ബി സി ഡിം പത്ത് ഇൻക്ക് തോന്നുന്നു അൻപത് വരെയൊക്കെ മക്കള് എഴ്താൻ പഠിച്ച എൽ കെ ജി യു കെ ജി പോകേണ്ട ആവശ്യല്ല. പിന്നെ ഓട്ടോമാറ്റിക്ക് ഓരേ ഒന്ന്ക്ക് നേരെണ്ട് ആ ക്കലാണ്.
ആഹ് ആഹ് അതോ ഓരോ ടീച്ചർമാര് അതന്നെ. അത് നല്ല ഇൻക്കോണ് ണു ഓരോ ടീച്ചർമാരെ ഇതൻസര്ച്ചിട്ടാ തോന്നണ ആഹ്.
നല്ലോ അമ്മള് എൽ കെ ജിം യു കെ ജിം പറഞ്ഞയക്ക്ണത്. ഓടെ ഗവൺമെന്റ് അംഗീകൃത ആയിട്ടില്ല. അപ്പം നമ്മളത് ഫീസ് കൊട്ത്ത് പറഞ്ഞയക്കാണല്ലോ.
അതെ അതെ ഉം.
ഭയങ്കര ബുദ്ധിമുട്ടാണ്. ന്നാലും പ്രശ്നല്ല. അമ്മക്ക് പറഞ്ഞേക്കാ ത്ക്കാൻ പറ്റൂല കാരണം എൽ കെ ജി യു കെ ജി ഇല്ലാന്നാ പറ്റൂലല്ലോ.
അതന്നെ അതന്നെ അല്ല എന്തായാലും കുഞ്ഞ് ചെറിയൊരു ക്ലാസ്സില് എങ്ങനെ ആയാലും അവര് പോവാ അതെ അവർക്ക് നേരെ ഒന്നില് പോകാൻ പറ്റൂലല്ലോ ആ ഒന്നിലൊക്കെ പഠിക്കാനും ആ
ഒന്നിൽ ഇപ്പോ ഒരു നേരെ തന്നെ അഥവാ നേരെ എഴുതാനും വായിക്കാല്ല റെഡിക്കാണല പഠിപ്പിച്ചു കൊടുക്കണം ടീച്ചർമാർ ഒന്നല്ലേ കാരണം എന്റെ വലിയ മോള തന്നെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം നമുക്ക് എൽ കെ ജി യു കെ ജി ഒക്കെ കൊറോണ ആ കാലഘട്ടത്തിൽ തിലെനു ഒള്ളത് അപ്പോൊ ഒക്കെ തീരെ പോയിട്ടില്ല വീട്ടിൽന്ന് ഇരുത്തിയിട്ട് ഇങ്ങനെ ഓൺലൈനായി റ്റ്ള്ള ക്ലാസും കാര്യങ്ങളും കൊടുത്തിട്ടെ അയിന് പഠിപ്പിച്ച എടുത്തിരത് അപ്പൊ ഞാൻ അ ഓ എന്താപറയാ ഒന്നാം ക്ലാസില് പറഞ്ഞയക്കുമ്പോ ചിലപ്പോൊ ഒക്ക റെഡി ആയിക്കോള്ളൂ അക്ഷരങ്ങള് സ്റ്റാർട്ട് ചെയ്തോളൂ അപ്പൊ അക്ഷരങ്ങളെ അവിടെ വേറിട്ട് പഠിപ്പിക്കണേ എല്ല കൂട്ടി എഴത്ത് തുടങ്ങി കൂട്ടി എഴുത്തകിട്ടാൻ ഓര് ഫസ്റ്റ് തന്നെ തുടങ്ങണത്
ആ അത് പിന്നെ ഒന്നിലൊക്കെ അങ്ങനെ തന്നെ പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഒന്നാം ക്ലാസ് കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു കാരണം കൊറോണ കഴിഞ്ഞിട്ട് വരുബുള്ള സമയല്ലേ അപ്പൊ ശ്രദ്ധിക്കേണ്ടതായിരുന്നു
ഉം അപ്പൊ ഞാനൊരു കൊല്ല കൂടി മോളെ ഞാൻ നേരത്തെ ചേർത്തിയത ഇപ്പൾ ഒരു കൊല്ലോടയും ഒരു എൽ കെ ജിയിൽ ഇ അല്ലങ്കിൽ യു കെ ജിയി ഇരുത്താണ് എകദേശം ടീച്ചറെ എങ്ങനെ പറഞ്ഞു ടീച്ചറ് സമ്മയിച്ചില്ല അതിൻ്റെ ഒരു ക്ഷീണം നമുക്ക് നല്ലവോണം ഉണ്ട് കാരണം നമ്മളൊ ഒരു വയസ്സ് ഇതായിട്ട് ചേർത്തുമ്പോളെ ആ മക്കൾക്ക് എനിക്ക് തോന്നും അ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പിന്നെത് സമ്മയിച്ചില്ല പിന്നെ കുട്ടികൾ ഉം എന്താ പറയാ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയാ പിന്നെ മക്കൾക്ക് ഇരി ഠിക്കാൻ മടിയായി ഒന്നൊക്കെ ആവുമ്പോ ആ ഒന്നൊക്കെ ആുമ്പോൾ എൽ കെ ജി എന്നൊക്കെ ആുമ്പോ അവർ ക്ക് അല്ലാതെ അറിയണ പ്രായല്ലല്ലോ
ഉം അത് ശരിയാണ് ആരെങ്കിലക്കെ ഫ്രണ്ട്സ് ഒക്കെ ആയാ പിന്നീ പറഞ്ഞ പോലെ മാറ്റാനും പ
മാറ്റാ ആഹ് മാറ്റാൻ നല്ല ബുദ്ധിമുട്ടാ കാരണം ഒരു നമ്മള് പറഞ് കൊടുത്ത കുരെ കിട്ടൂല
അതെ അതെ
ൽ കെ ജി യു കെ ജി പിന്നെ കൊറോണ കൂടെ ആയപ്പം പിന്നെ ഓർക്ക് അത്ര അത്യാവിശ്യം അങ്ങനെ അറിയില്ലോ അപ്പ എൽ കെ ജിയിൽന്നു യു കെ ജിൽ ഒന്നൂടി ഇത്തിട്ട് മിസ്സിന് കൊറ പറഞ്ഞഞ് തന്നാ മിസ് പറ്റത്തില്ല ഇഹ് റെഡി ആവില്ല പറഞ്ഞാ തന്നെ പറഞ്ഞയച്ചു അത് ഉം
പക്ഷെ കുഴപ്പുല പ്രായം ഒന്നും കൂടുതല് ഇണ്ടെങ്കി ഇപ്പഴൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് വലയതാ ബോ ആ ഒരു പ്രായം അവിടെ ഭ ലാഭമായിട്ട് വരും അങ്ങനെ വിചാരിക്കാം ഉം
അങ്ങനെ പറയാ ഞാനിങ്ങനെ ഓരോരുത്തരോട് ഇങ്ങനെ പാർ ഇങ്ങനെയാണ് ഇപ്പോൾ നേത്തെ ചേർത്ത് എനിക്കരു ബുദ്ധിമുട്ട പഠിപ്പിക്കാനക്കെ നല്ല ബുദ്ധിമുട്ടാ അങ്ങനെ ആവുമ്പോളേ വേഗങ്ങട്ട് ഓരോ ഓരോ മക്കൾക്കും ആ ഓരോ മക്കൾക്കും ഓരോ ബുദ്ധില്ലേ അപ്പൊ എന്താവച്ചാല് പിന്നെ പ്രായം കുറവ് ഉള്ളത് കൂടി ആകുമ്പോൾ കുറചൂ കൂടി ചിലവർ പറയും ചെറുപ്പത്തിന്നെ ചേർത്തിയാ നല്ല മണ്ടായരും അത്ര നലോണം മനസ്സിലാവും എന്നുള്ളതൊക്കെങ്ങനെ പറയാം പക്ഷെങ്കിൽ എനിക്
പക്ഷെ അങ്ങനെയൊന്നും ഇല്ല ഓരോ കുട്ടികള് ചെല കുട്ടികൾക്ക് ഇപ്പ രണ്ട് വയസിലാണെങ്കും മൂന്ന് വയസിലാ പറഞ് മനസിലാവലാ ചിലർക്ക് അയായാലും അത ആ രണ്ട് വയസുപോലത്ത അറി ഉണ്ടാവുള്ളൂ
അതാണ് അതന്നെ അതുകൊണ്ട് എന്താ വെച്ചാ ഞാൻ ടീച്ചറായി അതേ പിന്നെ ചെയ്തത് കാരണം ഞാൻ അത് ഞാനണ്ടി നിന്നു അതാ എന്റെ പണികളൊക്കെ കഴിച്ചിട്ട് ഞാൻ ഓളെ കൂടെങ്ങട് ഇരിക്കും ഏഹ് അങ്ങനെ ആയൊണ്ടാണ് ഇപ്പോ മദ്രസ്സ ആയാലും സ്കൂളയാലുംഓക്കെ പോണത് ബെറ്റർ ആയി ഇങ്ങനെ വരുന്നത് ഇപ്പം ഇവളെ കാര്യം നോക്കാ ഉള്ളോണ്ട് ഞാനൻ ഓളെ കാര്യം നോക്കല്ല അപ്പോൾ കുറേ കാര്യങ്ങളൾ ഓൾ തന്നെ ഒരോ ഓ ഒരോ കാര്യങ്ങളോ ഓൾ തന്നെ ചെയ്യണുണ്ട്
ഹ്മ്മ് ആ മൂത്തൂട്ടികൾ എങ്ങനെ പോയാലും ഒരു പ്രാപ്തിയിയില് കുറച്ച കഴിയുമ്പ ഒന്ന് പ്രാപ്തിയായി വരും
ആ അതാണ് പക്ഷെ നമുക്ക് അവര് മൂത്തതാണെങ്കി നമ്മക്ക് എപ്പോളും ചെറിയതായിട്ടാണല്ലോ ചെയ്യോ അതൊര്ക്ക് ഹാൻഡിൽ ചെയ്യ ഹാൻഡിൽ ചെയ്യാൻ കഴിയൊ
ഞാനൊക്കെ എന്റെ വീട്ടില് മൂത്ത കുട്ടി അത് കാരണം എനിക്കറിയാം അയിന്റെ വിഷമം
കയ്യോ എന്നുള്ളത് ഇങ്ങനെ കാരണം ഞമ്മുടെ മനസ്സിൽ കയരുതുന്നത് അതേ രീതിക്കായിലും ഓലെ കാര്യങ്ങള് കാരണം ഞാമ്മള് കുട്ടികളാകുമ്പോൾ നമ്മൾ- നല്ല രീതില് പഠിച്ച് വെക്കുല്ലോ ഒലിത് ഏഴ്തും ഇതോര് യേഴുതിട്ടുണ്ടാകൂല്ല എന്നിള്ള കാര്യങ്ങൾ - വ്യക്തായിട്ട് വേഗം മനസ്സില കാരണം ഓള കൂടെ ഇരുന്നുകൊണ്ടായഇരിക്കും ഒന്നുകൂടി ഇത്ര -
ആ
ഞാൻ പറയ ഇതോ കയുല അപ്പൊ ചോയ്ക്കുമ്പോ ശരി അതുമ്മനക്ക് കഴിയണില്ലട്ടോ ഒന്ന് പറയുന്നോടെ- അപ്പ ഞാനത് ഇങ്ങനെയാണ് മോളെ പറഞ്ഞ് കൊടുക്കുബോഅത് വേഗ ഞാൻ പറഞ്ഞ് കൊടുക്കുമ്പോ ഒന്നൂടി എന്നിട്ട് മനസ്സിലാകും ആ അതാണ്
അതാണ് അവളെ എനിക്ക് തോണ് കൊറച്ചും കൂടി ചിലപ്പോല വലതാക്കെ ആകുബാഴേ തന്നെ തന്നെതന്നേക്ക് എങ്കിലും നമ്മള് പറഞ്ഞ് കൊടുക്കുന്ന കൂടാതെ കൂടുതലും ക്ലാസ്സില് ശ്രദ്ധിക്കാനും അവളോട് സ്വയം ഒന്ന് ശ്രമിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മുക്കിപ്പോ ഒരു ദു- സം അല്ലെങ്കി ഒരു സമയം ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ വരുന്ന അവസരത്തിൽ അവൾക്ക്ഒരു
കഴിഞ്ഞ കൊല്ലം തന്നെ ഞാൻ തുടങ്ങി അത് കയ്യുല്ലട്ടോ കാരണം ആ നമ്മളെ ചെറുതിനെ ചേർത്തുമ്പോ- പിന്നെ ഓള കൂടെ എനിക്ക് ഇരിക്കേണ്ടി വരും അപ്പന്റെ കൂടെ ഇരിക്കാനക്ക് പറ്റൂല അപ്പൊ- ഉം എന്റത് എങ്ങനെ തന്നെ റെഡിയാക്കി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞങ്ങനെ കൊടുക്കും അപ്പൊ പിന്നെ ഓൻ - ക്ക അറിയാ കേട്ടോ കാര്യങ്ങളൊക്കെ പഠിക്കണം നല്ല താല്പര്യണ്ട് പിന്നെ ഓരോ മൈൻഡില് ചിലപ്പോ- നല്ലോണം കീറും ചിലപ്പോൾ തീരെ കേരൂല അങ്ങനൊക്കെ രോ മൈൻ് ആലും ഓരോ ദിവസം ഓലാണ്
അതെ അതെ അതെ എങ്കിലും എങ്ങനെയെങ്കിലൊക്കെ എത്തിച്ച് കിട്ടട്ടെ
അതാണ് അതാണ് ഇപ്പൊ പഠി പഠിത്തല്ലാത്തൊരു കളി ഇല്ലല്ലോ ഇപ്പൊ കാരണം പഠിക്കാതെ നിന്നിട്ട് പഠിച്ചോ ആ അതന്നെ പഠിച്ച പോലെ തന്നെ ഇവിടെ പെൻഡിങ്ങ് ആയി എടക്കുകയാണ് ജോലിയും കാര്യങ്ങളോന്നും ഇല്ലാതെ പിന്നെ ആ കണക്കിന് നമ്മാള മക്കള് പഠി- ക്കു കൂടി ചെയ്യാഞ്ഞാല് ഭയങ്കര ബുദ്ധ-
പക്ഷെ ഈ കുട്ടികളൊക്കെ ഇപ്പൊ വലുതായി വരുമ്പോ എനിക്ക് തോണ് പരീക്ഷയൊന്നും- ണ്ടാവൂല വല്യയ കുട്ടികളൊക്കെ ആകുമ്പോ അതൊക്കെ നമുക്ക് ഇൻഷാഹള്ളനോക്കാം പക്ഷെ എങ്കിലും ആ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം കാരണം ഇപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇപ്പോ ഞാൻ നമ്മളൊക്കെ പഠിക്കുമ്പോ ഉള്ള പോലൊന്നും അല്ലല്ല
അല്ല അല്ല അല്ല
അപ്പൊ അതുപോലെ അവര് വലുതാകുബോൾ അവരുടെയും ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞ് കിട്ടുന്ന് വിചാരി- ക്കാം പരീക്ഷകളൊക്കെ കൊറെ കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊക്കെ പല പരീക്ഷകളും
ബുക്ക് തോന്ന ബുക്കുകളൊക്കെ കണ്ടാലേ ബുക്കുകളൊക്കെ കണ്ടാല് നമുക്കന്നെ തലപ്രാന്ത്
ആ അതാണിപ്പ എല്ലാവാരും പറയണം ഒരുപാട് പിള്ളേർക്ക് തന്നെ ഒരുപാട്
സിലാവണ രീതിയിലല്ല ബുക്കുകള് കാരണം കുട്ടി ഇപ്പം ക്ലാസ്സിലെ ഗവൺമെന്റ് സ്കൂ പറ്റേ പോക്കായി വരെയാ തോന്നു എനിക്കല്ലേ അപ്പ കാരണം ക്ലാസുകളിലെ പഠി- പ്പിച്ചിട്ട് കുട്ടികൾക്ക് മനസ്സിലാവായി മലയാള വാക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുട്ടികളെ നമ്മളോട് വന്ന് ചോദിക്ക ൾ ഞമ്മളെന്താ പറഞ്ഞ് കൊടുക്കുക മലയാളം പലയ അർത്ഥങ്ങളിലും വരുന്ന കാര്യം ങ്ങള അപ്പ ഞാമ്മാക്ക അയിന്റെ ഫായിട്ടുള്ള ആശയം ഇപ്പ മദ്രസന്റ ആവുമ്പോ- കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കത് ഇങ്ങനെയാണ് മോളെ എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്ക ശെ സ്കൂളന്ന് പറയുമ്പം അത് അല്ല മലയാളങ്ങളിൽ പരെ ഉള്ളിന്ന് ഉള്ളിന്ന് വേ- ന്നെ രോ അർത്ഥങ്ങൾ ഉണ്ടാവും അ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് കൊടുക്കാൻ കഴിയൂല്ലല്ലോ
പിന്നെ കഥകള് വായിച്ചു കൊടുക്കണം ഈ ഒരുരർത്ഥൊക്കെ മനസ്സിലാവണെ കൊറെക്കെ വല്ല-
ലൈബ്രറി ഞാൻ ഓള്ളോടി പറയാ ലൈബ്രറി എടുക്കണം അന്നിട്ട് നല്ലോണം വായിക്കണം ആ ഓരോ ബുക്ക് ആ ബുക്കുകൾ ടുത്ത് വായിച്ചുമ്പോഴ അത് എങ്ങനെയാണ്നുള്ളത് മനസ്സിലാവുള്ളൂ പിന്നെ ചില പാഠങ്ങലെ അന്റെ ലാസ്റ്റ് അർത്ഥം എഴുതി വെച്ചതുണ്ടാാവും അതൊക്കെ നല്ലവോണം നോക്കിക്കോണ്ട് നിക്കണം അങ്ങനെ പഠിച്ച് എടുക്കാൻ കുറച്ച് പണിയാണ്പ്പത്തെ കുട്യോക്കൊന്നും ആ ഓക്കെ ഓക്കെ